എന്തെടുക്ക ചുമ്മാതി ങ്ങനെ വെയില് വെയിലും കൊണ്ടൊണ്ട് ഇരിക്കുന്നു മഴ
ആ വെയില്ലേ എന്തേ തുണി അലക്ക വല്ല ആണോ വെ ല് കൊള്ള്ന്ന്
അ തുണി ഇന്നലെ കൈകിട്ടെ ഫുള്ള് മഴ കൊണ്ടോയി അപ്പൊ എല്ലാം വീരി ചിട്ട് ങ്ങനെ വെയിൽ കൊണ്ടോണ്ടിരിക്കുന്നു
ആഹ് അത് നല്ലതായി കൊറച്ച് വിറ്റാമിൻ ഡി ഒ വെയില് ഈ വെൽ കൊണ്ടാ വിറ്റാമിൻ ഡി ആയിരിക്കത്തില്ല കിട്ടുന്നത് കേട്ടോ
പെയ്തൊണ്ടാന്ന തോന്ന് ച്ചിരി ചൂടൊരു ലേഷം കുറ ഓലവിടെ ഉണ്ടോ മഴയുണ്ടോ ഇപ്പം
പിന്നല്ല ഇവിടെ രാവിലെ പെയ്തു ഇപ്പം വെയിലാണ് ഇപ്പം കൊഴപ്പമില്ല ചൂടാ അത്യാവശ്യം ചൂടു ഉണ്ട് വെയില
തുണിയൊക്കെ കഴികിയോ
തുണി ആയല് രാവിലെ മഴ കണ്ടപ്പം വിചാരിച്ചു കഴുവി ഇടണ്ടാന്ന് കാര്യം മുറ്റത്തി ഇട്ട് കഴിഞ്ഞാലും വെള്ളം വീണ് വെള്ളം വീണ് ഇങ്ങനെ കിടക്കൂല്ലേ പക്ഷെ ഒരു പത്ത് മണിയായ ഇപ്പോഴത്തേക്ക് വെയില് വന്നപ്പോ പിന്നെ
കഴുഗിട്ട് അത് ഈ വാഷ് ചെയ്തു ഇട്ട് ഒന്ന് തോരുമ്പം ഈ സൈഡിലൊക്കെ കയറി കെട്ടി അങ്ങനെ
സൈഡി അങ്ങനെ നമുക്ക് ഒക്കെ മേളി ഇതില്ല അപ്പൊ സൈഡിലുണ്ട് സൈഡിലുണ്ട് ഇട്ടാലും മഴ പെയ്യുമ്പമ്മക്ക് ഇതാനം അടിച്ചിട്ടേ
ആഹ് നനയും ല്ലേ അതാ നമ്മളിങ്ങനെ കൂട്ടയിട്ടിരുന്നാലും പിന്നെ പിന്നെ മെനക്കെടാ
ആ അതുകൊണ്ട് മഴ നോക്കിട്ട് നമ്മള് വാഷ് ചെയ്ത്
അതിപ്പോ തന്നെ സ്കൂള് ഓ- അപ്പണാവാത്ത കൊണ്ട് കാര്യം കാരണം ആഹ് അന്നരം വച്ചിരി- സ്ഥലം കുഴപ്പം
ആ് ഇപ്പ ഒണങ്ങി ഇല്ലേലും വീട്ടില് ഇടുന്ന ഡ്രസ്സല്ലേ ഇനി ഇനിയ നമ്മ പേടിക്കാന കാര്യം ഈ സ്കൂള- ഇങ്ങോട്ടോ തൊറന്ന് കഴിഞ്ഞാലേ
യൂണിഫോം
ആഹ് ഒന്നും ചെയ്യാൻ പറ്റൂല യൂണിഫോമ് പിന്നെ അയ്ലെ ഷൂ ഇട്ടോണ്ട് സോക്സ് കാര്യങ്ങൾ ഈ സോക്സൊക്കേണെങ്കി നനഞ്ഞു കഴിഞ്ഞാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യൊക്കെ ദൈവമേ നനഞ്ഞാ പിന്നെ അയിന്റെ അട്ത്തോട്ട് പോലും പോവാം പറ്റൂല്ല.
സ്മെല്ലായി അല്ലാതെ തന്നെ നമ്മളിങ്ങനെ ഇപ്പം തന്നെ തുണി ജസ്റ്റ് ഒന്ന് ഒണങ്ങുമ്പോ കൊണ്ടിട്ട തന്നെ ചെറിയൊരു സ് മെല്ലടിക്കുന്നുണ്ട്.
പിന്നല്ലേ അത് കാരണം അതൊണ്ട് പേടിയാണ് സ- ത്യം പർഞ്ഞാ മഴ ഞാനെപ്പഴും പ്രാർത്ഥിക്കും കേട്ടോ മഴ പെയ്യരുത് കാര്യ എൻ്റെ എനിക്കാണെങ്കി അഞ്ചാറ് പട്ടിക്കുട്ടിയുണ്ട്. മഴക്ക് മഴാവുമ്പോ അവര്ക്ക് ഭയങ്കര പേടിയാ അതിലൊരാൾക്ക് ഭയങ്കര പേടിയാ അയാൾ കരച്ചിലങ്ങോട്ട് തൊ ട്ങ്ങും പെരക്കാത്ത് കേറാൻ വേണ്ടിട്ട്
അന്താ മഴ പെയ്യുമ്പോ പേടി കൂട്ടിലല്ലേ കെടക്ക്ന്നേ
ട്ടില കെടക്കുന്നത് ഇടിയും കൊല്ല്യാനൊക്കെണ്ടെങ്കി പേ പേടിയാ അയാ ക്ക് ഒരാള് ഒരാള് കൊഴപ്പില്ല ബാ ബാക്കിയുള്ളവര് രണ്ടുപേര് നമ്മളകത്ത് മിക്ക പ്പോഴും അവരകത്ത് കടക്കും. ബാക്കി മൂന്നു പേര് പുറത്താണ്. പുറത്തുള്ളതിൽ ഒരാൾക്ക് മഴ കണ്ടാ ഭയങ്കര പെട്യ അയാളപ്പം കരച്ചിലൊടങ്ങും പിന്നെ പെരക്കാത്ത കേറിയേ അടങ്ങത്തുള്ളൂ. ഞാൻ രാത്രിയൊക്കെ അങ്ങൻത്തെ മഴ പെയ്യരുതന്ന് പ്രാർ ആഹ് മൂന്നെണ്ണം കുഞ്ഞുത്. മൂന്നെണ്ണം കുഞ്ഞുതാണ് രണ്ടെ ണ്ണം വലുതാണ് മൂന്നെണ്ണം കുഞ്ഞത്.
ആണോ ആ ഏതാ
ആ ഒ നാലെണ്ണം പൊമ്മേറിയൻ നാല് ഒരു തള്ളയും മൂന്ന് കുട്ടികള ത് അത്രയും പോമേറിയന ആ തള്ള പ്രസവിച്ചേ അത് അപ്പൊ ആറ് കുട്ടികൾ ണ്ടായിരുന്നു ആറ് കുട്ടികൾ ഉണ്ടായിരുന്നു മൂന്നെണ്ണത്തിനെ കൊടുത്തു അപ്പൊ തള്ളയ്ക്ക് ഭയങ്കര സങ്കടവും കരച്ചിലും രാത്രി നമ്മളെ ഉറക്കത്തില്ല നമ്മളെ വിളിച്ചിരിന്ന് കര ചില അത് കാരണം പിന്നെ മൂന്നെണ്ണത്തിനെ കൊടുത്തില്ല എന്ന നമ്മള് ഞാൻ വിചാരിച്ചു അത് അപ്പഴ സ്നേഹം കണ്ടോ ഈ ഇപ്പം കണ്ട രണ്ടും കൂടെ അടിയും വഴ പോയെല്ലാംകൂടെ അത് കാരണം ഇപ്പൊ മെനക്കേടാണ്
പാടല്ലെയോ ഉം ഒരെണ്ണ ഒന്ന് രണ്ടെത്തിന്റുടങ്ങ് കൊട് ഉഹ്
അത് ആ അത് ഇനിയിപ്പ നമ്മളങ്ങ് അറ്റാച്ചഡ് ആയി പോയ്ലെടാ അന്നാണെങ്കി നമ്മള് കൊടുക്കാം എന്നൊക്കെ വിജാ ആ അന്നൗ കൊടുക്കുന്ന ഒരു മൈൻഡില മ്മളങ് നിന്ന് അപ്പൊ ബാക്കിയെല്ലാത്തിനേ കൊടുത്ത് ത്തേക്ക് എന്റെ വെ തള്ളയാണെങ്കി അതിനെ നമ്മളങ് ആശി കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയത് കാരണം പുള്ളിക്കാരി ഭയങ്കര കരച്ചില് ഏ എൻ ഈ പു കുട്ടികളെ കൊണ്ടു പോയി കഴിഞ്ഞപ്പം ബാക്കിയുള്ള കുട്ടികളോട് ഇഷ്ടല്ല ഇയാള് ഫുഡ് കഴിക്കത്തില്ല. പിന്നെ മൊത്തം ഇരുന്ന് കരയും കരയുന്ന് വെച്ച് കഴിഞ്ഞാ കൊരയ്ക്കുവല്ലല്ലോ ഇന്ന് സങ്കടപ്പെട്ടിരുന്ന് കരഞ്ഞങ്ങ് കെടക്കുവാന്ന് അ പിന്നെ രാത്രി ആവുമ്പം നമ്മുടെ എല്ലാം ബെഡി ഞങ്ങള് രാത്രി നമുക്ക് റൂമിന്റെ കുറ്റിയിടവൊക്കത്തില്ല ഇയാള് വന്ന് അടിച്ച് തൊ അടിക്കും കെടന്ന് തൊറക്കാൻ വേണ്ടീട്ട് അത് കാരണം അടിടേ സൗണ്ട് കേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കു തീ ഇടൂല. സാരീട്ടേക്കത്തെ ഉള്ളൂ. അപ്പൊ ആൾക്ക് വന്ന് കയറാലോ അപ്പൊ എല്ലാവാരെയും റൂമിൽ ചെന്നിട്ട് അവരെ വിളിച്ച് എഴുന്നേപ്പിക്കും പിടിച്ച് കയ്യും കൊണ്ട് ഞോണ്ടി എഴുന്നേപ്പിച്ചിട്ടിന്ന് ഇരുന്നു കരയും. അങ്ങനെ ആയപ്പോഴാ ഈ വാക്ക കുഞ്ഞുങ്ങളെ കൊടുക്കാഞ്ഞത് പിന്നെ ഇനി എന്തെങ്കില അസുഖങ്ങൾ വല്ല ന്നാലോ എന്ന് വിചാരിച്ചു വിഷമിച്ചിട്ടേ പണ്ടമ്മുക്കൊ ആടുണ്ടായിരുന്നു ആ ആട അതാണ് നമ്മുടെ വീ നമ്മടെ അമ്മയുടെ വീട്ടില് അത് തന കൂടെ ഉള്ള ഒരു ആട്ടുനിയം കൊടുത്തപ്പോഴത്തേക്ക് അത് അത് ഫുഡ് കഴ അതിൽ നിന്ന് തന്നെ അതങ്ങ് ചത്തുപോയതാണ് പക്ഷെ
ആയോ അത ഈ ജീവ ഈ ഇവരെ നമ്മൾ ഇങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞ പിന്നെ നമുക്ക് തന്നെ അങ്ങ് ഭയങ്കര വിഷമായിരിക്കും. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് അല്ലേ നമ്മുടെ ഒരു നമ്മുടെ വീട്ടിൽ അംഗത്തെപ്പോലാകും നമ്മ
ആഹ് ആഹ് പിന്നെ തീർച്ചയായിട്ടും അയ്യോ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റൂലേ.
ഒൻപറയാ നിങ്ങടെഎന്തും ഡെലിവറി സമയത്ത് ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ അന കൊണ്ടുപോയായിരുന്നു. അപ്പം എനിക്കതിനെ വിട്ടുപിരിയാനുള്ള എന്റെ കുട്ടി ഡെലിവറി ഞാൻ പ്രഗ് പ്രഗ്നെന്റ് യിരുന്നപ്പോഴക്കെ കിടക്കുന്ന വഴക്കിടും ഇവിടെ അച്ഛനൊക്കെ കാരണം വയറിലൊക്കെ മാന്ത ചെയ്തില്ല അങ്ങനെ വെച്ച്. അങ്ങനെ ഞാൻ എനിക്ക് സങ്കടം സഹി ഞാൻ മ്മളെ ഏഴാം മാസത്തി വിളിച്ചോണ്ട് അപ്പൊ ഞാൻ ഇതിനെ കൂടെ അങ്ങ് കൊണ്ടോയി
ആഹ് ആഹ്
പിന്നെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലക്ക ക്കായപ്പം നമ്മള വീട്ടിൽ ആരുമില്ല എന്നെ നോക്കാനും ഫുഡ് കൊടുക്ക അപ്പൊ വേറൊരിടത്ത് റ്റിവിന്റെ വീട്ട ഏപ്പിച്ച് അങ്ങനെ ഇനി രണ്ട് മൂന്ന് സ്ഥലത്ത് കൊണ്ട് നട ത് കൊണ്ടാണന് ഭയങ്കര അരിശമായിപ്പോയി ഞാൻ അടുത്ത ചെലുബോകെ ഭയങ്കര കൊ ദയും വെള്ളം കുടിക്കാൻ ഭയങ്കര കോരയിൽ പേപിടിച്ച മാതിരി ഞങ്ങൾ വെച്ച് എന്ത് വെച്ച് വല്ല പട്ടിവലോം കടിചോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് പിന്നെ നമ്മളെയങ്ങ് കടിക്കാനൊക്കെ തുടങ്ങി
ആഹ് ഹ ഹ
തനി അങ്ങ് ഇറങ്ങി പോയി
തനിയറി ഒയ്യോ ദേഷ്യയി ഇപ്പം വെഷമവും സങ്കടവും ദേഷ്യൊക്കെ ആയിരുന്നു ആണും കേട്ടോ
അവരോട് അറ്റാച്ച് ആയി കഴിയുമ്പം അട്
ആ അതാ പുതിയ ആൾക്കാര് അവരെ ഏത് രീതിയിലാ പെരുമാറിയിട്ടുള്ളേന്ന് നമുക്ക് അറിയത്തില്ലല്ലോ
എല്ലാർക്കും സ്നേഹവായിരുന്ന് വരുന്നേ ആ ഇവര് ഈ വീട്ടി പോയ മൂന്ന് വീട്ടുകാർക്കും ഭയങ്കര സ്നേഹായിരുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോയത് എല്ലാരോടും എന്റെ അപ്പൂപ്പനും അമ്മുമ്മയും അങ്ങനെ കൊറച്ച് പേരൊക്കെ തന്നെ ആയിരുന്നു അവരിവിടൊക്കെ തന്നെ കൊണ്ട് പോയെ തിരിച്ചും എന്റെ വീട്ടിൽ കൊണ്ട് വന്നപ്പോ ഇങ്ങനെ ബഹളായപ്പം പിന്നെ തിരിച്ച് ആ വീട്ടിൽ തന്നെ അവര് വന്നു ഓട്ടോ വിളിച്ച് കൊണ്ടാ അവനെ കൊണ്ട്പോ അവിടുന്ന് അവനങ്ങ് പെണങ്ങി പോയി അതുകൊണ്ട് എനിക്ക് അന്ന് തൊട്ട് പട്ടിയോടൊരു വളർത്താൻ ഭയങ്കര വെഷമാ പക്ഷെ ഒണ്ട് എനിക്ക് അത് കഴിഞ്ഞാന്ന് പർണപ്പോത്തിന് പക്ഷെ എന്നാലും ഞാൻ ഒത്തിരി അങ്ങ് അറ്റാച്ച് ആവത്ത് ഇല്ല കാരണം ആ ഒരു അനുഭവം വന്നത് കൊണ്ടെ
അത് പണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നു ഒരെണ്ണത്തിന് ഇതെ കണക്ക് നമുക്ക് ഒണ്ടായിരുന്നു അത് കുഞ്ഞ് ണം ഞാൻ പ്ലസ് ടു ഒക്കെ പഠിക്ക്ന്ന ടൈമിൽ അപ്പം അത് പിന്നെ ഞാൻ ആ ആ ഇത് പഠത്തൊ ഒക്കെ കഴിഞ്ഞ് ഇപ്പോ ജോലിക്ക് കെറി ജോലിക്ക് കെറി കഴിഞ്ഞ അപ്പഴ്ത്തെക്ക് ഇയാൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ രാവിലെ പോവുന്ന നമ്മൾ വൈ ട്ട്‌ വെരുന്നോ മറ്റത്ത്ന്ന് വെച്ച് കഴിഞ്ഞാ എട്ട് എപ്പഴും നമ്മൾ കൂടെ ഇള്ളപ്പം നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെ ആയി കെഴിഞ്ഞപ്പം ഓ ഇതിന്റെ ദേഹത്ത് മറ്റെ ചെള്ള് ഇല്ലെ നാല് കാലുള്ള ചെല്ല് ചെ ഇണ്ടല്ലോ അത് അ ആ ചെള്ള് കെറാൻ തൊടങ്ങി അങ്ങനെ വന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തി ഈ ചൂടും കൂടെ ആയ സമയത്ത് അങ്ങ് അതങ്ങ് പരക്കെ അങ്ങ് ആയി എന്റെ ദേഹത്ത് അങ്ങനെ പിന്നെ ആ അങ്ങനെ പിറ്റെ ദിവസം ഇൻക്ക് പയിയായി നമ്മൾ മരുന്ന് വേടി ച്ചു. തേച്ചു അത് പോയെങ്കിലും ഇയാക്ക് അതിന്റെ ഇൻഫെഷൻ ആയി പനിയായി അങ്ങ് പനി ആയി, പി ന്നെ ഞാൻ രണ്ടാഴ്ച ലീവ് എടുത്തിരുന്നപ്പ ഞാൻ മരുന്ന് കൊടുത്താലേ കുടിക്കത്തോളൂ അങ്ങനെ ആയപ്പോഴത്തേക്ക് രണ്ടാഴ്ച ലീവ് ഒക്കെ എടുത്തിരുന്ന് ഒരുമിതം മെച്ചപ്പെടുത്ത് അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പ പ്പത്തേക്ക് അപ്പോ അവിടുന്ന് വിളിച്ച് തൊടങ്ങി വരുന്നില്ലേ ലീവ് കഴിഞ്ഞില്ലോ എന്നൊക്കെ അപ്പ പിന്നെ പോവാലോ വീട്ടിൽ തല് ക്കാലം ഇനി അവര് ബാക്കി മരുന്നും കാര്യങ്ങളും അവര് കൊടുക്കുവല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെരുന്നു, പക്ഷേ പോയി കഴിഞ്ഞപ്പഴും പിന്നെ മരുന്ന് കഴിക്കുന്നില്ല. അങ്ങനെ കഴിക്കാതായപ്പോഴ പക്ഷെ പക്ഷേ മരിച്ചു ഒരു പ ഒരു ദിവസം നാലര അന്ന് രണ്ട മണി വരെ ഞാൻ കൂടിയിരുന്നു രാത്രി വയ്യാന്ന് ഞാൻ കണ്ടപ്പോ പക്ഷെ നാലുമണിയോക്കെ ആയപ്പോഴത്തേ ആ മരിച്ചു ആള് അത് കഴിഞ്ഞ് ഞാനും വിചാരിച്ചു ഇനി എന്റെ ജീവിതത്തി ഒരു ഒരുപട്ടി ഞാൻ വളർത്തത്തുല്ലാ സ്നേഹിക്കത്തുല്ല
അത ഇവര് ഭയങ്കര നമ്മള് മനുഷ്യരെക്കെ ആ അടി ഭയങ്കര എനിക്ക് തോന്നുന്നു അല്ലേ
ആ അവന്നെ മനുഷ്യരേക്കാ സ്നേഹം കൂടുതലാണ് അത് നമുക്ക് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്തൊരു സ്നേഹം അവർക്ക്
ആണാണ് കഷ്ടം അതങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നേള്ളു പക്ഷെ വാല് കൊണ്ട് അവരുടെ
ആഹ പിന്നെ തീർച്ചയായിട്ടും അയ്യോ അത് നമ്മൾ അത് കഴിഞ്ഞിട്ടെങ്കി വീട്ടിൽ പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട്ഒരണ്ണത്തിനെ വളർത്തി അത് പക്ഷെ ഈ പറഞ്ഞ ഞാൻ അപ്പോഴത്തേക്ക്ഞാൻ ദൂര സ്ഥലത്തായിരുന്നു ജോലി അപ്പ ഞാൻ വരുമ്പോഴും പോകുമ്പോഴും വരുമ്പഴേല്ലെ കാണുവാ അപ്പൊ അടുത്തു ചെല്ലും ഫുഡൊക്കെ കൊടുക്കും തടവും പക്ഷെ എങ്കിൽ പോലും മറ്റേന്റെ അത്രയും അറ്റാച്ചഡ് ആയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബന്റ് എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് ഇപ്പോ ഉള്ള ആദ്യത്തെ ഒരെണ്ണം പിന്നെ പറ പിന്നെ ഞാൻ വീണ്ടും അതിലക് എിനിക്ക് എപ്പോഴും സങ്കടമായി എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ എന്നെ പിന്നെ പിടിച്ചാക്കിട്ടൂല കിട്ടില്ലെന്നുള്ള പേടി എനിക്ക് ഇപ്പഴും ഉണ്ട് കാര്യം അത്രക്ക് നമ്മള് അറ്റാച്ചിട് ആണെ അതൊണ്ട്
ഒരു മനുഷ്യൻ വീട്ടിൽ വരാഒക്കെതില്ല ത്തില്ല കൊരയെന്ന് പറഞ്ഞാൽ നമ്മുക്ക് കേക്കാ ഒതുങ്ങത്തില്ല നമ്മള് നിർത്തടാന്ന് പറഞ്ഞാലും കേൾക്കൂല്ല ഏ വാ ഭയങ്കര ഒരെണ്ണം തുടങ്ങിയ വാലെ ബാക്കി നാലെണ്ണംകൂടെ തുടങ്ങും ചെറുതും വലുതും എല്ലാം ഉ ആരെയും പരിസരത്ത് വരാനും സമ്മയിക്കൂല്ല
ഉം അതുകൊണ്ട് കള്ളന്മാരൊന്നും അങ്ങനെ വരത്തില്ലല്ലോ
ആ അല്ലെങ്കി ആ കള്ളന്മാരൊന്നുംല്ല കാക്ക വരാക്കത്തില്ല കിളി വരാനൊക്കത്തില്ല പൂച്ച വരാനൊക്കത്തില്ല പിന്നെ അപ്പൊ നമ്മുക്കില്ല അപ്പുറത്തെ വീട്ടിലൊരു പൂ ച്ചയുണ്ട് പക്ഷെ ഒന്നിനേും കേറ്റൂല്ല
നമ്മുടെ വീട്ടിലെ രാജാവ് വേറെരെണ്ണത്തിനെ കൊണ്ടുവരുന്നതും ഇഷ്ട
ആഹ് ഇല്ല ആഹ്.
ഉം ഹം.
ഉം.
എന്നെങ്കി ശ് ശരി നടക്കട്ടെ.
ആഹ് ശരി ആഹ് ശരിയാടാ.